ആഹ് എന്നാ ഹലോ കേക്കാവോ?
ആഹ് കേക്കാം പറഞ്ഞോ
ഉം എങ്ങനെ ഉണ്ടായിരുന്നു.
ഓഹ് ഇന്ന് രാവിലെ രണ്ട് കസ്റ്റമർ വന്നടേ വന്ന് കൊഴപ്പോന്നുമില്ല എഹ് അവര് ഏഹ് സംസാരിച്ചു അപ്പൊ അതിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അപ്പം ഇന്നലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇന്ന് വന്നു. അപ്പൊ നാളെ ഇനി അവര് വരുമോന്ന് സംശയാച്ച, അവരുടെ മരുമോക്ക് എങ്ങാണ്ട് വയ്യാതെ ഹോസ്പിറ്റലില് എങ്ങാണ്ട്‌ കൊണ്ടു പോയി അപ്പോ ഞാൻ പറഞ്ഞു ചേച്ചി നാളെ വാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടുപേരെ വേറെയായ് ചെയ്തിട്ടുണ്ട് കാര്യം മോളെ ടീച്ചറുണ്ടല്ലോ ടീച്ചർനോടൊക്കെ സംസാരിച്ച്ട്ടുണ്ട് നമ്മുടെ വേറെ ഡാൻസ് ക്ലാസ്സിലെ ആഹ് ടീച്ചർന് വരണോന്നുണ്ട് പ്പ ഞാൻ പർഞ്ഞു ചേച്ചി അപ്പൊ ഹസ്ബൻഡിനോട് ചോയ്ച്ചിട്ട് വരാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയ്യാ ഒരു കാര്യം ചെയ്യ് ചേച്ചി ടീച്ചറൊരു കാര്യം ചെയ ചോ ടീച്ചർ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത്ട്ടുണ്ട് ഞാൻ പറ ടീച്ചറ് ചോദിച്ച് ഹസ്ബൻഡിന്റെ അനുവാദം വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പൊ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ വേറൊരു ചേച്ചിയുണ്ട് ഡാൻസ് ക്ലാസ്സിലെ ചേച്ചി ആ ചേച്ചിയോട് അപ്പൊ ചേച്ചിക്കും തിങ്കളാഴ്ച ഹോസ്പിറ്റല് പോണം വന്നിട്ട് ചൊവ്വാഴ്ച തൊട്ട് വരാം മോളേന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാളേന്ന് പറയുമ്പം ഉം നാളെയുടെ രാവിലെ. എട്ട് മണിക്ക് പോണം സെൻട്രല് പോയിട്ട് എല്ലാരെയും ഡീലെയ്ത് വിട്ടിട്ട് ഒമ്പത് മണി. യാമ്പം അവടെ പോണം ഞാൻ പറഞ്ഞില്ലാ ന്നു ന്നലെ നമുക്കൊരു മീറ്റ് ആ മീറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞ്‌ലേ അവടെ പോണം അവടെ കറക്റ്റായിട്ട് പോയിട്ട് ഒമ്പ മണിക്ക് നമ്മള് വേണം അവടെ വരുന്നോർക്കെല്ലാം ബാഡ്ജും കാര്യങ്ങളും ഞാനും ലിസി ചേച്ചിം കൂടെ വേണം അതൊക്കെ ചെയ്ത് കൊടുക്കണ്ടത് എന്നിട്ട് അവരെ കേറ്റിട്ട് പിന്നാ ഒരു മണിയാവും അത് തീരുമ്പഴ്ത്തേന് ഇതെന്ന് വെച്ച് നമുക്ക് ഇതിനെ കുറിച്ചുള്ള ക്ലാസ്സാണ് ബിസിനസിനെ കുറിച്ച് ള്ള ക്ലാസുകളാണ് പക്ഷെ അത് നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കുടിക്കാ വേണേ ആർക്കും ജോയിൻ ചെയ്യാൻ കേട്ടോ വന്നാ അതെന്താന്നൊക്കെ പഠിക്കാ ബിസിനസ്സ് ഉം ഇയാള് വരാന്ന് പറഞ്ഞാല് വരുന്നില്ലല്ലോ വന്നാ അത് പഠിക്കാം നമുക്കയ്നെക്കുറിച്ച്
സമയില്ലെന്നേ മൊത്തം പണിയുടെ തിരക്കുവായിട്ട് നടക്കു
ക്ഷേ ഒരു കാര്യണ്ട് ഇതിനകത്ത് ബിസിനസ്സ് ചെയ്യുവാണെങ്കി ഇയാള് പിന്നെ ഈ ജോലിക്ക് പോണ്ടായിരുന്നു.
മറ്റേ വെറ്റ്ന്നിട്ട് ഇപ്പം എത്ര കൊറഞ്ഞ്‌
വെയ്‌റ്റ് ഇപ്പം പത്ത് കിലോ കൊറഞ്ഞിട്ടുണ്ട്
പത്തല്ല
ആഹ് സത്യം എമ്പത്ത് നാലേ എമ്പത്ത് നാലേ പോയിന്റ് ഒന്നായി അത്രയും ആയിട്ടുണ്ട് ആഹ്
പൈസയൊന്നും സെറ്റ് ആയില്ലാ അത് എങ്ങനെ മ്മള് വരാനാ.
പക്ഷെ കാര്യണ്ട്ര് ഇയാള് ഒരു കാര്യം അല്ല പിന്നൊരു കാര്യണ്ട്‌ ബില്ല് വാങ്ങിച്ചാ പിന്നെ ഇയാക്ക് അച്ഛന്റെ അച്ഛനീം മ്മക്കൊക്കെ കൊടുക്കാവരായിരുന്നു കെട്ടോ നല്ലതായിരുന്നു. അച്ഛന് കൊടുക്കണ്ട അമ്മയ്ക്ക് കൊടുത്തെങ്കി നല്ലതായിരുന്നു ന്യൂട്രീഷൻ അല്ലേ നല്ല രീതീ ചേലോൽക്കൊക്കെ നല്ല ബലംവുണ്ടാവായിരുന്നു പിന്നെ സെല്ലിലോസ് വാങ്ങിയണെ അതും നല്ലതാ
ആഹ് ആഹ്
സ്കിൻ ചോ സ്കിൻ ചോണറും നല്ലതായിരുന്നു നമ്മുടെ സെല്ലുകൾക്കൊക്കെ നല്ലതാ. സ്കിന്നുകൾക്കും എല്ലാം സെല്ല് സ്കിൻ ടോണർ വാങ്ങിച്ച
അതാര് പറഞ്ഞു
അയ്ല് നോക്ക് നല്ലതാണെങ്കിൽ ചെയ്ത് നോക്ക് കൊഴ പ്പില്ല ഒന്ന് വന്ന് ജസ്റ്റ് വെയ്റ്റും സ്കിന്നിന്റെ അലർജിക്ക് നല്ലതാണ് സ്കിൻ ടോണർ പിന്നെ ആഹ് സ്കിൻ ടോണറ് പലതും ഉണ്ട് പിന്നെ ടാബ്ലറ്റ് ഉണ്ട് അയിന്റെ സ്കിന്നിന്റെ അലർജികൾക്ക് നമ്മടെ സ്കിന്നുകൾക്ക് എല്ലാത്തിനുള്ള സംഭവം ഇയാള് ജസ്റ്റ് ഒന്നും വന്നതെല്ലാം ഒന്ന് മനസ്സിലാക്ക് എന്തൊക്കെയാണ് ഇത് എന്തിനൊക്കെയാണ് നമ്മടെ കോച്ച് പറഞ്ഞരും എന്തൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ട കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും ഇയാള് ജസ്റ്റ് ഒന്ന് വന്ന് കേട്ട് നോക്ക് അതൊക്കെയൊന്ന്
അത് പൈ പൈസ സെറ്റായില്ലെന്നേ പൈസ് പൈസ സെറ്റ് ആവട്ടെ
പൈസ രണ്ടാമത്തെ സൊല്യൂഷൻ അല്ലേ ആദ്യം ഇത് കേക്ക് കേട്ട് ഇത് മനസ്സിലാക്ക് പിന്നെ നാളത്തെ മീറ്റിങ്ങിനെന്നെ കാശ് ഇല്ലാതെ എങ്ങനെ കഴിക്കാം എന്നതിനെ കുറിച്ച് പഠിക്കാമായിരുന്നു മനസിലായോ നാളെ ഫ്രീയല്ല അയിന്റെ ക്ലാസ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല അതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് കാര്യങ്ങള് മനസ്സിലാക്ക അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോ അത് എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം
പിന്നെയാണെങ്കി ഞങ്ങടെ എന്താ ആലപ്പുഴ ഉള്ള പെങ്ങളെ അറിയാവോ രണ്ടാമത്തെ
ഊം
അവ്ടാ ഒരു കാറ് വന്ന് ഇടിച്ചടേ അവരെയും കൊച്ചുമായിട്ട് ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു അവള്ടെ രണ്ട് മാസം പ്രായേ ഉള്ളൂ ആ കുഞ്ഞ് തെറിച്ച് പോയെടി ത തലയൊക്കെ ഇല്ലേ തലച്ചോറിന് എന്തോ പ റ്റി എന്തൊക്കെയോ ചെയ്ത് കയ്യൊക്കെ ഒടിഞ്ഞ് കമ്പിയൊക്കെ ഇടണൊന്നാ പറയുന്നത് ദൈവത്തിനറിയാം അവന്മാരാണെങ്കിൽ വ ണ്ടി ഓടിച്ചോണ്ടങ്ങ് പോയി. ഇവര് ഓട്ടോ കഴിഞ്ഞ് എറങ്ങി വന്നയാ ഓട്ടോന്നെറങ്ങി വ ന്നതാ അപ്പോഴത്തേക്കാണ് ഈ സംഭവം നടക്കുന്നത് വണ്ടാന ഹോസ്പിറ്റലി വന്നയാ വണ്ടാന ഹോസ്പിറ്റല് വന്നേയാ അപ്പോഴത്തേക്ക് ഇവര് വണ്ടി വന്ന് കേറ്റി വിട്ടങ്ങ് പോയി ഇവരങ്ങ് തെറിച്ച് പോയി കുഞ്ഞ്
അല്ലടാ ഇവര് കാറിലാണോ വന്നേ?
അല്ല ഇവര് കാറിലല്ല ഇവര് ഓട്ടോറിക്ഷക്കകത്തായിട്ട് വന്നിട്ട് എറങ്ങിയതാ. എറങ്ങി ഹോസ്പിറ്റലിലോട്ട് കാർ വന്നിടിച്ച് ഇവര് ബാക്കിൽ വന്ന് അപ്പ അവൻമാര് നിർത്താതെ അങ്ങ് പോയി അങ്ങനെ സി സി ടി വിന്ന് ഇതൊക്കെ എടുത്ത് എന്തുവാ കാറൊക്കെ കണ്ടെത്തി അങ്ങനെ കേസൊക്കെ ആയി.
ഓഹ് അവർക്കിപ്പ എങ്ങനെയുണ്ട് അവർക്കിപ്പ എങ്ങനുണ്ട്?
അവർക്ക് കൊഴപ്പല്ലെടെ കുഞ്ഞിനുള്ള വിഷയം കുഞ്ഞു തെറിച്ചു പോയെന്ന് പറഞ്ഞില്ലേ കുഞ്ഞിന് കൈ കുഞ്ഞിന്റെ കുഞ്ഞ് കയ്യല്ലേ രണ്ട് മാസംന്ന് പറഞ്ഞില്ലേ രണ്ട് മാസം
രണ്ട് മാസവാ? എൻ്റെമ്മേ
നമ്മടത്തൊന്നും ഇത് പറഞ്ഞിട്ടൊന്നും ഇല്ല ഇവര് മൂന്നാമത്തെ കൊച്ചാ ഇത് നമ്മടെടുത്ത് പറഞ്ഞില്ലട ഈ കുഞ്ഞ് ജനിച്ചൊന്നും നമ്മടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഒന്നാലോയ്ച്ചു നോക്ക്യേ
ആഹ് ഒരു കണ്ണന്റെ വൈഫാണോടാ?
കണ്ണന്റെ അല്ല മറ്റേത് മൂന് ആഹ് തുമ്പോളിലുള്ള
ആഹ് അന്ന് വന്ന ആ സ്കെൽറ്റ് പെണ്ണാണോ ഒരു ആഹ് ആഹ്
അത് അവള് തന്നെ എന്നിട്ടിപ്പ അവിടെയൊക്കെ ഞങ്ങടെ അ ഇവരാണെങ്കി സ്റ്റാറ്റസും എന്തൊ ഏതാണ്ടെക്ക ഇട്ടു അങ്ങനെ ഞങ്ങള് അപ്പച്ചി വിളിച്ചു അപ്പച്ചി വിളിച്ചപ്പോഴാണ് സംഭവം ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞെ അവിടെന്ന് വിളിച്ചിട്ടൊന്നും എടുത്തില്ല.
വീട്ടിൽ വിളിച്ചിട്ടോ?
ഇതൊക്കെയായി എന്താ സംഭവംന്ന് അറിയത്തില്ല ഇനി കുഞ്ഞിന് കമ്പിയൊക്കെ ഇടണം അങ്ങനത്തെ സെറ്റപ്പൊക്കെയാന്ന് പറയുന്ന് ദൈവത്തിന് അറിയാം.
കൊച്ചു കുഞ്ഞല്ലേ കയ്ക്ക അടി പാവ ആ ഇടിച്ചിട്ട് പോയവൻമാരെ പിടിച്ചോ?
അതറിയില്ല കേസ് ഫയൽ ചെയ്തു നമ്പരൊക്കെ കിട്ടി. വണ്ടിയുടെ ഇതൊക്കെ കിട്ടി. അതിനകത്ത്
ആഹ്
എന്തുവാ അങ്ങനെ ന്ന്ട്ട് ആയി അപ്പോ വീട്ടിന്നൊക്കെ ഇങ്ങനെ പോകണ എന്നൊക്കെ പറഞ്ഞ് പോകണം എന്നൊക്കെ പറഞ്ഞ് നിക്കുന്നത് കണ്ട്
മറ്റേ അവർക്കെന്തൊ വല്ല്യ അവർക്ക് കൊഴപ്പല്ലേ മറ്റേ ആ പെണ്ണിനൊന്നും കൊഴ
അവർക്ക് കുഴപ്പമില്ല അവർ സ്കൂളടപ്പമുണ്ട് എന്നാലും വലിയ വിഷയമില്ല കുഞ്ഞിനല്ലേ ഇതയിരുന്ന വിഷയം
ആരൊക്കെ ഉണ്ടായിരുന്നു അവര് അവര് ആരൊക്കെ ഉണ്ടായിരുന്നു
അവര് അവളും അവളു ടെ ഭർത്താവും കുഞ്ഞു ആ അത് തന്നെയാ കുഞ്ഞുമായിട്ട് പോയതാണ് അപ്പോഴാ ഈ സംഭവം നടന്നേ
ഉം ഇത് ഹോസ്പിറ്റലിനകത്ത് വാത്ക്കെ വെച്ചിട്ടായിര് സംഭവം അല്ലേ
വാതയ്ക്ക അവിടെ അവർ കയറാൻ വേണ്ടി ഇറങ്ങിയതാ
ഉം ഉം ഉം
അപ്പോഴ അടിച്ചെന്നാ പറഞ്ഞ അമ്മ നമ്മള് അറിഞ്ഞില്ല
ഹോസ്പിറ്റലിലെ വാതിക്കെ ഇറങ്ങ ഹോസ്പിറ്റലിലെ വാതിക്കല് എന്താ ഇങ്ങനെ അത് എനിക്ക് മനസ്സില
അതല്ല അതിന്റെ അപ്പറത്ത് വല്ലേ ഇറങ്ങി കാണും മറ്റേ ക്രോസ് ചെയ്യാൻ നേര
എനിക്ക് തോന്ന്നേ ആ മെയിൻ ഗേറ്റിന്റെ അവിടെ ഇറങ്ങിക്കാണും അവര് അല്ലെ
അതെ എവിട്ന്നോ വന്ന് ഇടിച്ചു ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല ഇങ്ങനെ ആ സംഭവം നടന്നന്ന് പറഞ്ഞു
വീടിലല്ലേ വരുന്നേ എല്ലാരും
ആഹ് പറഞ്ഞിട്ട് കാര്യമില്ല
അപ്പൊ അങ്ങ് പാഞ്ഞു പോയി അപ്പെ അവിടെയൊക്കെ എപ്പഴും തിരക്കാണല്ലോടെ
തിരക്ക് പാഞ്ഞു പോയില്ലേ വണ്ടി അവര് കേസ് കൊടുക്കേണ്ട അതാ ഇതാ പറഞ് അവരങ്ങ് പോയി
അവര് ഇവര് പറഞ്ഞ കേസ് കൊടുക്കണ്ടന്ന നിങ്ങളടെ പെങ്ങൾ പറഞ്ഞോ
ഇല്ല അങ്ങനെ കേസ് കെടുക്കായിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ അവര് അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തോട്ട് ചെയ്യേണ്ടേ കാര്യങ്ങള് അവരങ് വിട്ടു പോയി വണ്ടിയുമായിട്ട് എന്നട്ട്
ഉം
അങ്ങനെ ഇതായി കാലമാന്ന് പറഞ്ഞു
എവിടെയുള്ള വണ്ടിയാണന്ന് വല്ലേ മനസ്സിലായോ അത്
അറിയില്ല നമ്പരൊക്കെ എടുത്തന്ന് പറയുന്നേ കേട്ടു ഞൻ എൻന്റെ ഡീറ്റെയിൽസും കാര്യം സി സി ടി വി കിട്ടി ഇവരെ ഇടിച്ച് തെറുപ്പിക്കുന്നത് സി സി ടി വി കറക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞു എന്നിട്ട് അവര് അയില് അങ്ങ് പോയി ഇനി എന്താെന്ന് അറിയത്തില്ല ഇനി അത് നോക്കിയ ഇത് ചെയ്യു ആയിരിക്കും അറിയില്ല ഇനിയിപ്പം അവരെല്ലാം അവിടെന്ന് പോകുന്നുണ്ട്
അവൻമാര് അങ്ങനെ ഇടിച്ച് തെറുപ്പിച്ചിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അത്രയും പവർ ഉള്ളവൻമാർ ആയിരിക്കും
പവറിന്റെ അല്ല അവിടെ വെച്ച് ഒരു വിഷയല്ലേ അത് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ വിഷയം ഉണ്ടാവും അതായിരിക്കും പറഞ്ഞ അവിടെ മൊത്തം സി സ ടി വി യും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ വലിയ വിഷയമില്ല അവിടെന്ന് എവിടുന്നേ കിട്ടി ഇടിച്ച് തെറുപ്പിക്കുന്ന ഇതില്ലേ അതിന്റേത് കിട്ടി അങ്ങനെ അവിടെ
അതൊക്കെ പെട്ടെന്ന് തന്നെ പിടിക്കാവുന്നല്ലല്ലേ പഴയ പോലെന്നും അല്ലോ ഇപ്പം കാറിന്റെറ അതൊക്കെ കിട്ടി കഴിഞ്ഞാ അപ്പം തന്നെ ആള് കാർ ഏതാണ് അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങൾ അതൊക്കെ
അത് ചെയ്തണും അത് കേസെടുത്തു അപ്പോൾ പോലീസ് അന്വേഷിക്കുന്നണ്ട് പെട്ടെന്ന് കിട്ടുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ല എന്തും അറിയില്ല
വീട്ടിൽ നിങ്ങളുടെ അച്ഛനൊക്കെ വിളിച്ചു എന്നിട്ട് അവരെ
അവരെ വിളിച്ചു അത് എടുത്തില്ല അവര് തിരക്കായ കൊണ്ടാണോ എന്തോ അറിയില്ല ആഹ് അപ്പച്ചി വിളിച്ചപ്പോ എടുത്തു അച്ചൻ വിളിച്ചിട്ടൊന്നും എട്ത്തില്ല. ഇങ്ങനാ-
ഇപ്പൊ ഇവര് വണ്ടാന താണോ എല്ലാരും
ആഹ് അവരിപ്പോ ഓൾറെഡി ഉണ്ടായിര്ന്ന താന്ന പറഞ്ഞെ കുറച്ച് ന്നാൾ മുമ്പ ട്ട് നമ്മളും ഇവിടെ ഉണ്ടായിരുന്നു ഇത്രേം വിഷയം ഇല്ലായിരുന്നു. അവിടെ ന്നമ്മടെ അച്ഛൻ കട് അല്ല അച്ഛൻ ഹോസ്പിറ്റലി ഇല്ലായിരുന്നു എന്ന്ട്ട്.
ഓ ഓ ഉം
അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അവര് ആരും വന്നൊന്നുല്ല അവടെ അടുത്തായിട്ട് പോലും. അറിഞ്ഞോ ഇല്ലയോന്ന അറിയത്തില്ല അവര് വന്നില്ല. അവരടെ ഒരു ബന്ധുക്കളൊക്കെ കണ്ടായിരുന്നു ഇപ്പൊ വലിയ ട്ടെച്ചില്ല അവരുമായിട്ട് മനസ്സിലായാ
അതെന്താ അവടെ ഇല്ല നിങ്ങളെ പെങ്ങള് പൈസ കൊട് ഞങ്ങള് പൈസ പെങ്ങളവടെ പൈസ വിശയാണോ?
ആഹ് എന്തോ പൈസയുടെ എന്തോ വിഷയവാ അവര് ഈ കുഞ്ഞ് ജനിച്ചി- ട്ട് പോലും ന്നമ്മടത്ത് പറഞ്ഞില്ല മനസ്സിലായോ ഞാനവടെ
പക്ഷെ അച്ഛന അച്ഛനെ ന്നൊ അച്ഛനെ നോക്കിയൊക്കെ പണ്ട് അവരെല്ലായിരുന്നൊ അവടെ. മ് കൊണ്ടുപോയി നോക്കിയതൊക്കെ
അതാ അവരാരും നോക്കിയതും നമ്മളൊന്നും അറിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ മരുന്ന് വരെ വാങ്ങിച്ചു കൊടുക്കുന്നത്. മൂ മൂത്തോളായിരുന്നു അതിപ്പോ വലിയ ഇതില്ല അടുപ്പൊന്നുല്ല
അല്ല നിങ്ങടെ പെങ്ങടെ പൈസ എങ്ങാണ്ട് വാങ്ങിച്ചില്ലായിരുന്നോ പലിശയ്ക്ക് അതിന്റെ അതായിരിക്കും അത് പറയാത്തായിരിക്കും നിങ്ങടെ വീട്ടില് അതായിരിക്കും.
പൈസ ആ എല്ലാരും എല്ലാർക്കും ഇതുണ്ട് പൈസ കൊടുക്കാനുണ്ട്. അങ്ങനെ ഭയങ്കര വിഷയ വാ പൈസ എങ്ങാണ്ടൊക്കെ ഇരട്ടിപ്പിക്കാൻ എങ്ങാണ്ടൊക്കെ കൊടുത്തു പൈസ പോയി അങ്ങനാ- സീനായി
ഉം
മൊത്തം വിഷയായി എന്താന്ന് ന്നമക്കറിയത്തില്ല ദെയ് വത്തിനറിയാം പിന്നെ നിങ്ങളെന്ത് അവിടെ ഇതൊക്കെ കഴിഞ്ഞോ തിരക്കുണ്ടോ? ന്നിലവിൽ വീട്ട്ന്ന് എല്ലാരും പോയാ
ഇപ്പള്ളോരെയ്ട്ട് അവര് അവരുടെ സഹോദരങ്ങളും. പിന്നെ വെല്ലരും ഇണ്ട് വേറെ ആരുല്ല അങ്ങനെ ഇന്ന് പലവളി വിളിച്ച് മോള് വന്നു അവള് വന്നായിരുന്നു സാറ് വന്നായ്രുന്നു
ആന്നൊ
ഞാ ആ നങ് പോയേച്ച് അപ്പറെ എന്താടി ന്നി- ആ അവളോടെ വിളിച്ചിട്ടെ ഇന്ന് വരാൻ പറയാ ആ വേണ്ടെ അതിന്റെ ആവശ്യം ഇവടെ ഉണ്ടടീ ന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവള് പോയി അങ്ങോട്ട് ഓട്ട വെച്ച് വെച്ച് പോകുന്നത് കണ്ടു പെല വിളിയുടെ കാർഡ്
മറ്റേ പുള്ളി വന്നില്ലേ?
അവൻ ഇപ്പ ഞാൻ പറഞ്ഞിലെ ആ സംഭവത്തിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല രണ്ടു മൂന്നു ദിവസായി പ്പൊ ഇവിടെ ആരും ഭരണം ചെയ്യ- കുറ്റം പറയും ന്ന് പറഞ്ഞില്ലേ അതിനുശേഷം വന്നിട്ടില്ല ഇങ്ങോട്ട്
ഒ ഓ അതെന്താന്ന് വിളിച്ച് ചോയ്ച്ചൊന്നുല്ലേ?
എന്തിന് അമ്മയാ എന്നെ വാ അവന്റെ പെങ്ങള് ന്ന് രണ്ട് വട്ടം അവരെ വിളിച്ചിട്ട് പോലും ഞാൻ എടുത്തില്ല.
ഫോണി വിളിച്ചോ ന്നിന്റെ അതെന്തിനാ ന്നിന്റെ ഫോണി വിളിക്കുന്നെ
വിളിച്ച് പറയുമ്പം ഇവിടെന്നു ണ്ടൊക്കാ ആൾക്കാരൊക്കെ ഇങ്ങനെ അനാവശ്യം പറഞ്ഞില്ലെ ഇവരി അമ്മ മരച്ചിട്ട് വെള്ളത്തി കൊണ്ട് കിടത്തി കൊണ്ടരിലൊക്കെ സംസാരിച്ചില്ലയോ അപ്പം ആ അത് ഇവരോട് പറഞ്ഞായ്ര്ന്നു ഞങ്ങള് അത് ഇവര് അച്ഛമ്മന മൂരാള് പട്ടാളക്കാരനും ഒരാള് അങ്ങനെയൊക്കെല്ലാര്ന്നു അപ്പം എന്നിട്ട് അവർ അമ്മയെ കൊണ്ട്ചെന്ന് ഇങ്ങനെ കെടത്തിയെന്നും പർഞ്ഞ് ഇവിടെ ആൾ ക്കാരൊക്കെ സാധ്യ ഞങ്ങൾടെ അമ്മയിരുന്നോണ്ട് പറഞ്ഞു ഇവിടിരുന്നോണ്ട് അപ്പ അവനെങ്ങാണ്ട് അവെടെ നിന്ന് പറഞ്ഞ് ഞാന് അമ്മയോടെക്കെ പറഞ്ഞിങ്ങനെ എന്ന് പറഞ്ഞേന് അത് ചോദിക്കാൻ വേണ്ടി വിളിച്ചെന്നെ. ഞാൻ ഫോണെടുത്തില്ല അവൾടെ ഇല്ലാ അവളത് പറഞ്ഞെനിക്ക് ഇഷ്ടപ്പെടായിരിക്കുന്നു ഞാൻ ഫോണെടുത്തില്ല. അങ്ങനെ അവൾ ഇവിടെ വന്നെക്കെ. ഇവടെ ആരെക്കെയാക്കെ ഇരുന്നെന്ന് ചോദിച്ചു. ഞാ പറഞ്ഞു ഇന്നിനാ ആൾക്കാരെക്കെയാ ഇവെടിരുന്നതെന്ന് ഞാൻ പറഞ്ഞു.
അതെന്തിനാ പറയാൻ പോയത്
ഉം അത് നമ്മെക്കെന്താപ്പ അത് എന്തിന് അവെർറെ ആൾക്കാര് തന്നെയോടുന്നുല്ല. പറഞ്ഞതല്ലേ. എന്തുവാ ഒള്ള കാര്യവല്ലേ. അയ്നെന്താ കള്ളവൊന്നും അല്ലല്ലോ. സത്യസന്ധമായ കാര്യവല്ലേ പറഞ്ഞേ തല്ലേ ആഹ്
ആഹ് എനിക്കൊരു ഇത് വെരുന്നു.
ശെരിടാ ഓക്കെ എന്നാ ഉം.